ഹലോ, ആഹ് പറഞ്ഞോ, ആഹ് കേക്കാം പറഞ്ഞോ.
എന്നാടുക്കുവായിരുന്ന്?
ആഹ് ഇവിടെ മഴയാരുന്നു ഇപ്പൊ കേട്ടോ ഞാൻ തുണി അലക്കി ഇട്ടായിരുന്നു, അപ്പൊ മഴ പെയ്തപ്പോ തുണിയൊക്കെ എടുത്തിട്ടിട്ട് ഇവിടിരിക്കുവായിരുന്നു.
ആഹ് മഴ ഒരു വല്ലാത്ത കാലാവസ്ഥയാ ഇവിടെ, ഇവിടെ മഴ പെയ്തില്ല രാവിലെ തൊട്ട് പക്ഷെ ഈ ചാറി ചാറി നിക്കുവാ.
ആണോ? ആഹ് പിന്നെ എന്തൊക്കെയുണ്ട്?
ഓ ഇങ്ങനെ പോവുന്നു, കൊഴപ്പില്ല, അവിടെയോ?
ആഹ് കുഴപ്പില്ല ഇങ്ങനെ പോകുന്ന്.
ആഹ് മക്കളൊക്കെ സ്കൂളിൽ പോയോ?
ആഹ് പോയി.
ആഹ് പിന്നെ പണിയെല്ലാം കഴിഞ്ഞോ? ഉ ച്ചക്കത്തേക്കൊള്ളേ? എന്താ സ്പെഷ്യല്?
സ്പെഷ്യലായിട്ടൊന്നുല്ല, നമ്മുടെ സ കൂട്ട് മീൻകറി മോര്, തോരൻ അതേ ഉള്ളൂ സ്പെഷ്യലായിട്ടൊന്നും വെച്ചില്ല.
ആണോ? അവിടെ എങ്ങനാ മീൻകറി ഇങ്ങനെ മുളകരച്ചതാണോ?
ആഹ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം മുളകരച്ച് വെക്കുന്ന ഇഷ്ടം.
ആഹ് ഇവിടെ അങ്ങനെയാ. ചെലരിങ്ങനെ ഇതാക്കി വെക്കുവല്ലോ നമ്മുടെ തേങ്ങ അരച്ച്
ആഹ് വെക്കും
ഉം അതും നല്ല ടേസ്റ്റ പക്ഷെ വല്ലപ്പോഴൊക്കെ കൂട്ടാൻ പറ്റത്തൊള്ളൂ പെട്ടെന്ന് അഴുക്കാവും തേങ്ങ അരച്ച കറിയേ. ആഹ് ഉം പിന്നെ മറ്റേ നമ്മുടെ ആ കൂട്ടുകാരീടെ കല്യാണത്തിന് പോയാരുന്നോ?
ആഹ് പോയാരുന്ന്.
ആഹ് ആ ഭയങ്കര പ്രശ്നാണെന്നാ പറഞ്ഞെ കല്യാണം കഴിഞ്ഞ് ഒരു മാസായില്ല അയ്‌ന് മുമ്പ്
ആണോ എന്ത്പറ്റി?
ആ അവര് സ്ത്രീധനം പറഞ്ഞത്രയും ഇത് അവർടെ അച്ഛന് കൊടുക്കാൻ പറ്റി പറ്റിയില്ലല്ലോ അന്ന്. ഇവരമ്പത് പവൻ എന്തോ ചോദിച്ച് അവർ അച്ചൻ കൂലിപ്പണിക്ക് പോകുന്നല്ലേ അപ്പം അത്രയും കൊടുക്കാൻ പറ്റ റ്റിയില്ല. പുള്ളി എന്തോ ഒരു ലോണിന് അപ്ലൈ ചെയ്താരുന്നേ അന്നിട്ട് ആ ലോണും പാസായില്ല കറക്റ്റ് സമയായപ്പോഴേ അവര് പിന്നെ അങ്ങനെയങ്ങ് ഇതായി കുറച്ചങ്ങാണ്ട ഒരു ഇരുപത് പവന് ഇരുപത്തഞ്ച് പവൻ എങ്ങനോ കടമൊക്കെ എടുത്ത്. വീടിന്റെ ഇതൊക്കെ വെച്ച് അവര് കൊടുത്തു ഒന്ന ഇരുപത്തഞ്ച് പവന്ന് പറയുമ്പോഴത്തേക്കും എത്ര രൂപയാ
അത് ഒരി ഇരു പത്തഞ്ച് പവനന്ന് പറയുമ്പോ തന്നെ പത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രല്ലേ ഇരു മുപ്പത് ലക്ഷത്തിനടുത്തൊക്കെങ്കിൽ ഇപ്പൊ ഇപ്പോഴത്തെ വെലയ്ക്ക് വേണ്ടി വരുാവായിരിക്കും.
ഉം അതെ അവരുടെ അവരുടെ ആങ്ങളെ ആണെങ്കിൽ മറ്റേ ഗൾഫിലായിരുന്നു അല്ലോ അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടാണ് അവര് കല്യാണൊക്കെ നടത്താനായിട്ട് തൊടങ്ങിയത് അപ്പം അവനും കുറച്ചൊക്കെ കൊടുത്ത ഇപ്പം അവൻ കല്യാണം കഴിച്ചുകൊണ്ട് ആഹ് നാത്തൂൻ പെണ്ണാണെങ്കിൽ സമ്മയിക്കത്തില്ല കൊടുക്കാനായിട്ടേ അപ്പം ഭയങ്കര ബുദ്ധിമുട്ട അവരുടെ കാര്യം കഴിഞ്ഞസം ഇങ്ങനെ എന്നെ വിളിച്ചായിരുന്നു അപ്പൊ ഇതുപോടെ പറഞ്ഞു ആഹ്
ഉം ഈ സ്രീധനം മേടിക്കുന്നൊക്കെ അങ്ങ് നിരോധിക്കണം അല്ലേ നമ്മള് ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽന്ന് പെൺകുച്ചിന് നമ്മൾ നമ്മള് സ്നേഹത്തോടെ കൊടുക്കുന്ന ഒരിതായിട്ട് കാണാവുള്ള് കുറച്ച് അത് മതിൽന്നുള്ള രീതിൽ നിക്കണം
അല്ലതൊയി ഇത്രീയും വേണം അത് കുറഞ്ഞു പോയി പിന്നെ പ്രശ്നയില്ലേ പിന്നെ കൂടുല നമ്മൾ നമ്മുടെ നാട്ടിതന്നെ ഒരുപാട് സംഭവങ്ങൾ ഒണ്ടായിട്ടുണ്ടല്ലോ ഉത്തര കൊലക്കേസ് വിസ്മയല്ലേ ആഹ് അതിനൊക്കെ പാമ്പ് ആഹ്
അതുഅല്ല അവര് പ്രേമിച്ച് കെട്ടിയതാ അപ്പം അത്രയും സ്ത്രീധനം കൊടുക്കണ്ട ആഹ് ആവശ്യം ഇല്ലല്ലോ ഓൾറെഡി പ്രേമിച്ചല്ലേ കെട്ടുന്നത് അവനാണേലും അത്ര നല്ല ജോലിയ പക്ഷ പക്ഷ എന്നാലുവേ നമ്മൾ അത്രേം കൊടുക്കണ്ട ആവശ്യല്ല. പക്ഷെ എങ്കിൽ അവരുടെ അമ്മയൊക്കെ ഭയങ്കര ഇതാണെന്ന് പ്പ ഭയങ്കര സാധനങ്ങളാ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ ചെന്നപ്പം തൊട്ട് ട്ട നാല് മണിക്ക് എഴുന്നെക്കണം അത് ഓക്കെ നമുക്കിപ്പം വീട്ടില് നാല് മണിക്കേഴുന്നേറ്റ് പണിയെടുക്കുന്നൊക്കെ കൊഴപ്പല്ല്യ പക്ഷെ. അവർ അമ്മയി അമ്മ ആണെങ്കില് കഴിച്ച പാത്രം പോലും കഴുകത്തില്ലന് ഇവളെ കൊണ്ട് ചെയ്യിപ്പിക്കുവുന്നു ആഹ് അങ്ങനെ ഭയങ്കര ഇതന്ന് കഴിച്ച പാത്രം നീ കൊണ്ടുവന്നില്ലല്ലോ അങ്ങനെ ഇങ്ങനാ പറഞ്ഞ് അങ്ങനെ ഒരു പ്രശ്നം പിന്നെ ഈ അമ്മായി്മയ്ക്ക് വളയിടുന്ന ചടങ്ങില്ലേ
ഉണ്ട്ണ്ടോ ആഹ് ഉണ്ട്ണ്ട് ആഹ് ഉണ്ടണ്ട്
ആഹ് അപ്പൊ അങ്ങനെ ചടങ്ങില് എന്തോ വളയുടെ ഇത് കുറഞ്ഞെന്നോ വലിപ്പം കുറഞ്ഞെന്നോ ഒക്കെ പറഞ്ഞാ അവര് നല്ല ഇതാ കൊടുത്തന്ന് അവള് പറയന്നേ എന്തേലൊക്കെ പറയണല്ലോ അങ്ങനെ കൊറേ പിന്നെ എന്തുവാ വാഷിംഗ് മെഷീൻ കൊണ്ടടാന്ന് എന്നിട്ട് അലമാരിയെ കൊണ്ട വന്ന ഇന്ന് പറഞ്ഞഞ് അങ്ങനെ ഒരു സംഘം അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നവാന്ന്
ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഞാൻ നോക്കിട്ട് പെൺ പിള്ളോര എല്ലാം പഠിച്ചിരുല്ലേ ജോലി മേടിക്ക സ്വന്തം കാല് നിക്കുക എന്നുള്ള ഒരിത് വേണം അല്ലാതെ ആഹ് ഇവര് അച്ഛനും അമ്മയും അല്ലെങ്കിൽ അവര് ഒരു സ്ത്രീധന തുക പറഞ്ഞ് അവരുടെ അല്ലെ അവരുടെ ജീവിതം തന്നെ അ അത് കളയവാ ഇപ്പം എത്രയോ സ്ത്രീധനം കൊടുത്ത വിട്ടാലും ചിലവർക്ക് അത് പിന്നേെ വേണോന്നും പറഞ്ഞ് ഉള്ള പ്രശ്നമുണ്ട് എന്നാ ന നമ്മുടെ സമൂഹത്തി ഒന്നും ഇല്ലാ കിട്ടിക്കൊണ്ട് പോകുന്ന ഒരു ഉണ്ട് അല്ലേ ഇല്ലന്ന് പറയുമ്പോഴും ആ
ആ ഈ സ്ത്രീധനം കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ ഈ വലിയ ആൾക്കാാര് കൊടുക്കുന്ന കുഴപ്പം കുഴപ്പില്ല ഇപ്പം എങ്ങനെ കാാശ് ചലവാക്കാംന്ന് കണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ
ആഹ അത് ശരി
അവര് കൊടുക്കുന്നത് കൊഴപ്പമില്ല പക്ഷെ ഒന്നും ഇല്ലാത്തവർ ണ നമ്മൾ ഇത്രയും സ്ത്രീധനമൊക്കെ വാങ്ങിക്കുന്നത് ഒരു നിരോധിക്കേണ്ട ഒരു കാര്യമാണ് അത് സർക്കാർ തന്നെ നിരോധിക്കണം പക്ഷെ അത് നിരോധിച്ചു നല്ല പറയുന്നേ
ആതന്ന് ചോദിച്ചു സാ ഇരം ചോദിച്ചുടാ മേടിച്ചൂടാ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അതൊന്നും നിലവിലോട്ട് ഒന്നും വന്നിട്ടില്ല പക്ഷെ സർക്കാരിന്റെ ഭാഗത്തനിന്ന് അങ്ങനെ ചോദിച്ചാ കുറ്റമാണെന്നൊക്കെയാ പക്ഷെ എല്ലാവരും നമ്മുടെ മക്കൾക്ക് എന്ത് കൊട്ക് പക്ഷെ അവടെ അച്ഛന്റെയും അമ്മയും കൂയും പരമാവധി ആയിരിക്കും അവര് അവൾക്ക് വേണ്ടി ചെയ്ത് കൊടു ക്കുന്നത് പക്ഷെ കുട്ടിക്കൊണ്ട് പോകുന്ന വീട്ടുകാര് അത് മനസ്സിലാക്കുന്നില്ല അവര് പിന്നെ വീണം വീണം പറഞ്ഞ് അവരിങ്ങനെ കാശിന്റെ ആർത്തി കൊണ്ടായിരിക്കും ചിലപ്പോ
അതെ അതെ അങ്ങനെയ ഉണ്ട് ഇപ്പം പെൺ പിള്ളേരുും ഉണ്ട് ഇപ്പം ചില ഞങ്ങളുടെ അപ്പുറത്തൊരു വീടുണ്ട് ആ വീട്ടിലെ മ മോള് കല്യാണം കഴിച്ചു പോയിട്ട് കുറെേ നാളായതാണേ മ പ്രായമുള്ളതാ എച്ച അത്ര ഇല്ല ഒരു നാല്പത് ആ ഒരു ഏച്ചുള്ള ഒരു ചേച്ചിയാ ആ ചേച്ചിയാണെങ്കിൽ കല്യാണം ആ ചിഇതുപോലെ പോയിട്ട് ഇപ്പം സ്വത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ വന്ന് വഴക്കാം അങ്ങനെയും ഉണ്ട് ആൾക്കാര് ശ്രീധനം മാത്രല്ല ആഹ ഉ
തന്നത് കുറഞ്ഞു പോയി എന്നും പറഞ്ഞിട്ട് വന്നിട്ട് പ്രശ്നംുണ്ടാക്കും അത് വീട്ടിൽ അവടെ ഭർത്താവിന്റെ അതുകൊണ്ട് വന്ന് പറഞ്ഞ പറയുന്നത ആണോന്ന് അറിയത്തില്ല നമുക്ക് എന്നാലും പെപള്ളേർ അങ്ങനെ പറയുന്നതരു ഉണ്ട് ഇല്ലെങ്കിൽ അവരുടെ വീട്ട അച്ഛനും അമ്മക്ക് ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ പരമാവധി ചെയ്ത് കഴിഞ്ഞ് എന്ന് ചിന്തിക്കാത്ത വെ്പിള്ളേരുും ഉണ്ട്
ആഹ് അതെ അതെ അങ്ങനെ മനസ്സിലാക്കണം വീട്ടുകാരെ മനസ്സിലാക്കാതിപ്പം നമ്മള് ഇത് ചെയ്തിട്ട് കോകാര്യോന്നുല്ലല്ലോ അതുമല്ല ഇവളോട് നമ്മടെ ഫ്രണ്ടിനോടെ ഞാനാണ് പറഞ്ഞത് ജോലിയൊക്കെ ആയിട്ട് കല്യാണം കഴിച്ചാൽ മതി അപ്പ അത്രയും കൂടെ ആകുവല്ലോ അപ്പൊ അവർടെ ആട്ടും തുപ്പും കേക്കണ്ട ആവശ്യല്ല ഒരു ജോലിയുണ്ടയ് ഇറക്കി വിട്ടാലും ഇവിടെന്ന് പോയി ജീവിക്കാംന്നൊരു വരുമ്പോഴേ കല്യാണം കഴിക്കാവുള്ളു സത്യത്തി ഇപ്പം കണ്ടില്ലേ കൊലപാതകങ്ങളുടെ പൂരവ എ എങ്ങോട്ട് തിരിഞ്ഞാലും കൊച്ചുങ്ങളെ കൊല്ലുന്നു അമ്മയെ കൊല്ലുന്നു അച്ഛനെ കൊല്ലുന്നു കൂട്ടുകാരെ കൊല്ലുന്നു ബന്ധങ്ങൾക്കൊന്നും ഒരു വെലയില്ല അല്ലെ
ആണ് ആണ്
ഉം അങ്ങനെ ഉണ്ട് ഇപ്പൊ കണ്ടില്ലെ അ കുഞ്ഞിനെ കൊന്നത്
അതെ അതെ അത്അ അമ്മേ കൂടെ ആ കാമുകന് കൂടെ നിന്ന് സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി അല്ലേ
അതെ അത് അത്രയും വേദന സഹിച്ച് പ്രസവിച്ചവളാ അന്നിട്ട്ത് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഉം ഇവടെ ഇവിടത്തെ അമ്മയൊക്കെ പറയെന്ന് കേക്കാ അയ്യോ ഇവിളോക്കെ എങ്ങനെയാ ഇങ്ങനെ ചെയ്യുന്നേ നമ്മുക്ക് ഒന്ന് ചെറുതായിട്ട് തല്ലിയാൽ തന്നെ ഇവിടെ അമ്മമാര് ഇരുന്ന് കരയും എന്റെ ചേച്ചിക്കെ ആണെങ്കില് പിള്ളേരെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് കരച്ചിലായിരിക്കല്ലോ സ്കൂൾ തോറന്നപ്പം അപ്പം തന്നെ ചില അവര് ഇവിടെ വന്നിരുന്ന് കരച്ചില
ആഹ്
ആഹ് അങ്ങനെ ഉള്ള ആൾക്കാരും ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഒരു മനസാക്ഷി ഇല്ലാത്തവരാണ് കൂടുതല്
ആന്ന് ആന്ന്
ഉം ഇതുപോലെ കണ്ടില്ലേ മറ്റേ ചെന്ന യു പിയില് ആഹ് കൊന്നത് ഒരു കുഞ്ഞിനെ
ആഹ് കണ്ടായിരുന്നു അതും കാമുകല്ലേ ക കാമുകിടെകൂടെ ജീവിക്കാൻ പറ്റാത്തല്ലേ
അതെ അതെ ഇപ്പൊ അങ്ങ് അവിഹിതവാ മൊത്തം മൊത്തത്തി ഒരു അവിഹിതവാ ഉം അതും കൊണ്ട് പിന്നെ വേറൊരു പെൻകൊച്ചിന്റെ കേട്ടായിന്നോ പതിമൂന്ന് വയസ്സുള്ള പെൻകൊച്ചിനെ അമ്മയും കാമുകനും കൂടെ കൊന്നന്ന്
നാന്ത് കേ കേട്ടില്ലാരുന്നു
ആഹ് ഇന്ന് ഇതി കാണിക്കുന്നുണ്ടായിരുന്നു വാർത്തെയില് ഉം അത് ഇവർക്ക് ഇവരുടെ വിജാരം ഇപ്പോഴത്തെ നിയമത്തിന്റെ ഒരിതു ഉണ്ട് നമ്മടെ നിയമത്തിന്റെ കാരണം അവര് ഇറങ്ങി നടക്കാം എന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ലേ അവര് ചെയ്യുന്നേ ഇപ്പൊ പന്ത്രണ്ട് വർഷം ജീവപര്യന്തം കൊടുത്താ പന്ത്രണ്ട് വർഷം അല്ലേ ജയിലി കെടക്കണ്ടു അത് കഴിയുമ്പോ അവര് ഇറങ്ങി സുഖയിട്ട് ജീവിക്കുലോ
അവർക്കക്കെ ഇപ്പോഴത്തെ സമൂഹത്തിന് എന്തും ചെയ്യാന്നുള്ള ഒരു തോന്നല്ണ്ട് എല്ലാവർക്കും അല്ലേ
അതെ എന്ത് ചെയ്താലും ആരും ചോദിക്കാൻ വരില്ല എന്നൊരിതു ഉണ്ട് എന്ത് വേണേലും ആകാം ആഹ് പോലീസോന്നും ഒന്നും ചെയ്യത്തില്ല ഒരു രണ്ടൂസം എല്ലാവരുടെയും മുമ്പിൽ കുറ്റക്കാരയി ഇപ്പം ഈ കുഞ്ഞിന്റെ വാർത്തയാണല്ലോ ഇപ്പൊ എല്ലാരും ഭയങ്കര സങ്കടപ്പെട്ട് നടക്കുന്നുണ്ട് പക്ഷെ കൊറച്ചു നാൾ കഴിയുമ്പോ ഇവര് തന്നെ മറന്നു പോകും കുഞ്ഞിനെ എല്ലാ കേസും വരുമ്പോ അങ്ങനെയല്ലേ
എല്ലാ അങ്ങനെ ഇപ്പൊ അടുത്ത കേസ് വരുമ്പോ ഇനി എല്ലാരും അതിന്റെ പൊറകേപോവും ഇതിന്റെ ആമാറും
മനുഷന്മാരല്ലേ കൊറച്ച് കഴിയുമ്പോത്തേക്ക് എല്ലാം അങ് മറന്ന് പോവും സ്വന്തം വീട്ടിനടക്കുന്ന പോലും മറന്നുപോവും
ആന്ന അണ് ശെരിയാണ്
ആഹ് അപ്പൊ പിന്നെ മറ്റുള്ളോരേ കാര്യം ഓർത്ത് വെക്കൊ അവരവർ പിന്നെ അവരവർക്ക് നഷ്ട്ടാവു അത്രേള്ളു
അതെ അതെ അതെ
ആഹ്
പിന്നെ ആഹ് കൂട്ടുകാരി ആഹ് ശെരി ശെരി ശെരി